ഹലോ
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം
കൊറെയായി താങ്കളെ വിക വിവരൊന്നും കിട്ടണ്ല്ല എന്തൊക്കെ വിളി ക്കലൊന്നുംല്ല ഇപ്പൊ പണ്ടത്തെ പോലെ ബിസിയാണോ
ആ ബിസിയാണ് പെരുന്നാളൊക്കല്ലേ വര്നു അപ്പൊ അതിന്റെതായ ഷോപ്പിങ്ങും കാര്യങ്ങളും
എന്നിട്ടെന്തായി ഷോപ്പിംഗൊക്കെ കഴിഞ്ഞോ
ഷോപ്പിംഗ് ആഹ് ഒ എല്ലാവർക്കും എത്തി എനിക്കും രണ്ട് മക്കൾക്കും എടുത്ത് ഇനി എനി ഒര് ഒരു മോന്ക്ക് എടുക്കാന്ണ്ട് ഹസ്ബൻറിനിടുത്തു
എങ്ങനെ എല്ലാവരും ആണോ ഏ ഫാമിലി ആയിട്ടാണോ ഷോപ്പിംഗ് ചെയ്യാൻ പോണ അതോ താങ്കളൊറ്റക്കാണോ പോയത്
അത് ഞാന് ആദ്യന്റെ ഭർത്താവിന്റെ കൂടെ പോയി ഞാനും എ എന്റെ ഭർത്താവും രണ്ട് മക്കളും കൂടെ പോയിട്ട് എ എനിക്കും എന്റെ ര ഒരു ഒരു മോനും എടുത്തു ഒരു ര ഒ മോൾക്കും എടുത്തു എന്നിട്ട് അത് അ അ ആ സമയത്ത് എനിക്കൊരു പർദ എടുത്തു ഒരു ചുരിദാറെടുത്തു പിന്നെ മോൾക്കൊരു പാൻറും ഷർട്ടും ആണ് എടുത്തത് അത് പിന്നീടയ് മാറ്റും ചെയ്തു മോൻക്ക് പാൻറ് ഷർട്ട് എടുത്തു പാന്റ് അപ്പ എടുത്തില്ല അപ്പൊ ഞങ്ങള് സമയം കിട്ടീല്ല എടുക്കാതെ പോന്നു പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഞാനും എന്റെ വെല്യ മോനും പോയി എന്നിട്ടാവ പിന്നെ അപ്പ അവ ആ അപ്പൊ മോളത് മോൾക്കുണ്ടായി
അതെല്ലെ ഇതേപോലെ ഞാന് ഇപ്രാവശ്യത്തെ പെരുന്നാള് പറഞ്ഞ എനി ക്ക് ഇപ്പോപെരുന്നാൾ അടുപ്പിച്ചൊരു കല്യാണം വരുന്നുണ്ട് അപ്പോ കല്യാണത്തിെയാണ് ഞാൻ ഫസ്റ്റ് ഡ്രസ്സ് എടുത്ത് വെച്ചിരുന്നു അപ്പൊ പെരുന്നാൾക്കും കല്യാത്തിനുംപാട് അങ്ങനെ ഡ്രസ് ഡ്രസ്സ്‌ ഒന്നായിട്ട് കണക്ക് കൂട്ടി കല്യാണം എന്ന് പറയാണെങ്കി എന്റെ കുടുംബത്തില ഒരു വേണ്ടപ്പെട്ടവര കല്യാണം അപ്പൊ ഡ്രസ്സ് എടുക്കാതിരിക്കാനും പറ്റി
ആഹ് അത് ശരി എന്നിട്ട് ഡ്രസ് എട്ത്തിലെ? ഡ്രസ്സ് എടുത്തില്ലേ എന്നിട്ട്? ഞാൻ പിന്നെന്റെ വല്യ ഡ്രസ്സ് എടുത്തു പിന്നെ ഒരിക്കല് അവന് വന്നിട്ട് ഞാൻ അവന് ഡിത്ത്ത് വലിയ മോനിക്ക്